കേക്കുന്നുണ്ടോ
ആഹ ആഹ കേൾക്കുന്നുണ്ട് അപ്പൊ നമ്മള് സ്ത്രീ വാഹനം ഓടിക്കുന്നതിനെ കുറിച്ചല്ലേ പർഞ്ഞിനിഅതിനെ കുുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്
ഇപ്പോൊ ലൈസൻസ് എടുത്ത് നമ്മള് കൈ തെളിഞ്ഞഞ് നമ്മള് ഒരു വീട്ടില് സ്ത്രീകളെ എല്ലാ സ്ത്രീകളും മിക്കുള്ളത് എടുത്ത വെക്കുന്നതാണ് നല്ലത് കാരണം എപ്പോഴും ബോയ്സ് നമുക്ക് വീട്ടിൽ കാണണന്നില്ലല്ലോ നമുക്ക് ഒരാവശ്യത്തിന് നമുക്ക്ന്നെ എവിടെയെങ്കിലും പോണെങ്കിൽ ആരേ സഹായം വേണ്ടല്ലോ
ആഹ ആ ഹ'അതെ അത് ശരിയാണ് ആ പണ്ടൊക്കെന്ന് പറഞ്ഞാല് ഈ സ്ത്രീകളൊന്നും അധികം വണ്ടി ഓടിക്കുന്നതൊന്നും നമ്മൾ കാണാറില്ലല്ലോ ആഹ ആഹ ങ്ങ മാത്രല്ലേ പണ്ടൊക്കെ ഒരു സ്ത്രീ ബൈക്ക് ഓടിക്കുന്നതൊക്കെ റോട്ട ട്ടിലൂടെ ആരേലും കണ്ടാല് നമ്മളങ്ങനെ കുറ്റം പറയലേ ഇനി ആ സ്ത്രീ ബൈക്ക് ഓടിക്കുന്നു ആ
ഇപ്പഴും കുറെേ ആൾക്കാര് അവരുടെ കൈയില തെറ്റാണെങ്കിൽപ്പോലും നമ്മള് ഓപ്പോസിറ്റ് വരുവാണെങ്കില് നമ്മുടെ വണ്ടയ്ക്ക് ഇടുളൂ എന്ന വച്ച തെറ്റ് ചെയ്യുന്നവരും ഉണ്ട് തെറ്റ് ചെയ്യാത്തവരുുംണ്ട് എന്നാലും ഇ നമ്മള് ട്രാഫിൂളൊക്കെ പാലിച്ച് നല്ലവണം ഓട്ടിക്കുന്നതങ്കിൽ പോലും അവരുടെയയ് തെറ്റുന്ന ചിലപ്പം ഓ പെണ്ണല്ലേ അവള കൊണ്ട് വണ്ടിയും കൊണ്ട് വെച്ചേക്കുന്ന അങ്ങനെ പറയൂ
ആ ഹ ആഹ അതെ എന്നാലും പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പൊ കൊറയൊക്കെ മാറി പണ്ട് ശാസ്ത്രീകൾ ആഹ സ്ത്രീകൾ തന്നെ മടിക്കലേയിനി വണ്ടി ഓടിക്കാനൊക്കെ ഞാനിപ്പോ വണ്ടി ഓടി മറ്റുള്ളവരെ എന്ത കരുത് അവന്ത ഇതിൽ വിചാരിക്ക ഒരു മോശമായ പ്രവൃത്തിയാണോ ഇത് എന്ന രീതിയിലാണ് പണ്ട് കാലങ്ങളിലൊക്കെ വിചാരിച്ചത് പക്ഷെ ഇപ്പോ കുറേ കാര്യങ്ങളിൽ മാറ്റം സംഭവിച്ചു സ്ത്രീകൾ എല്ലാ കാര്യങ്ങളിലും മുന്നിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്
അത് സദ്യയമാണെച്ചാ ഇപ്പൊ ഒരുപാട് ബോയ്സ്ന്ന് ഒരു ഹസ്ബൻഡ ആവ ആല്ലും സപ്പോർട്ട്ണ്ട് അവർക്ക് ആ ഒരു പഴയ ജനറേഷൻ ആ ഒരു കാഴ്ചപ്പാടിന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്
ആഹ് അതെ അതെ പിന്നെ അതുപോലെ തന്നെ പണ്ടൊക്കപറഞ്ഞാല് സ്ത്രീകള്പതിനെട്ട് വയസ്സ് ആവും ചില സ്ത്രീകളൊക്കെ അതിന് മുന്നേന്നെ കല്യാണം കഴിപ്പിച്ച് വിടാറുണ്ടല്ലോ ഇപ്പോ അതില്ലല്ലോ ഇപ്പോ ഹ് പെൺകുട്ടികൾ ഡിമാൻഡ് കൂടി ഇപ്പൊ ചെക്കമാരും ഇരുപത് മു ഇരുപത്തിഞ്ച മുപ്പതൊക്കെ ആയ ചെക്കന്മാർക്കൊന്നും ഇപ്പൊ പെൺകുട്ടികളൊക്കെ കിട്ടുന്നില്ല കാരണം എല്ലാ കുട്ടികളും പഠിക്കയാണ് അവ എല്ലാവർക്കും ഉം
എന്ന വെച്ചാൽ അവരുടെ വീട്ടിൽ അവരുടെ പോരൻറ്സ് ഒരു ജോലി ഇല്ലാണ്ട് വിഷമിക്കുന്ന അവര് കാണല്ലയോ അപ്പ എല്ലാരും പഠിച്ച് ജോലി വാങ്ങിച്ചിട്ട് വേറെ ഇത് മതിയന്നല്ലേ എല്ലാരും പറയുന്നു
ആഹ് അതെ അതെ അങ്ങനെ മാറിയിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മേഖലകളില് പണ്ടൊന്നും സ്ത്രീകള് തീരെ ഇല്ലാത്ത ഒരുപാട് മേഖലകളില് സ്ത്രീകള് ജോലിക്ക് കയറാൻ തുടങ്ങി ഇപ്പോൊ ചുരുക്കി പറഞ്ഞാല് ഇപ്പൊ ഡിഗ്രി ഇപ്പൊ ഒരു കോളേജില് നമ്മള് മൊത്തം കുട്ടികളുടെ എണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കില്... ഇപ്പൊ ഞാൻ പഠിച്ച കോളേജിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കില്... സ്ത്രീകളാണ് ഏറ്റവും പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്. ആൺകുട്ടികൾ വളരെ കുറച്ചേള്ളൂ. ഇപ്പൊ ഞാൻ പഠിച്ച എന്റെ ക്ലാസ്... തന്നെ പതിമൂന്ന് പന്ത്രണ്ട് സ്റ്റുഡന്റ്സ് തന്നെ ഉണ്ടായിരുന്നുത്. പി ജിക്ക് എന്റെ ക്ലാസ്സില്, ആഹ് അതിൽ ആകൊര് ഉം, ആകൊര്... ആഹ്, ആൺകുട്ടിയേ ഉള്ളു, ബാക്കി എല്ലാവരും പെൺകുട്ടികളാണ്.
ഓര് പോയി ണ്ടായിന്നോള അല്ലേ?
ആഹ് ആഹ്, ഒരേ ഒരു ആൺകുട്ടി. അതെന്നെ ലക്ഷദ്വീപിലുള്ള ഒരു ചെക്കന് ബാക്കി... ബാക്കി പതിനൊന്നാളുകളും പെൺകുട്ടികളാ. അപ്പൊ പറഞ്ഞു വരുന്ന എന്തെന്ന് വെച്ചാല്, ഇപ്പൊ സ്ത്രീകള്... മുന്നോട്ട് വരാൻ തുടങ്ങി. പഠനത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും, ജോലി ചെയ്യുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലു എല്ലാ കാര്യത്തിലും സ്ത്രീകൾ മുന്നോട്ട് വരാൻ തുടങ്ങി.
ആഹ് നമ്മടെ ക്ലാസ്സിലും രണ്ട് റോൾസ് ഫുള്ള് ഗേൾസും, ഒരു റോയില് അതില് രണ്ട് മൂന്ന്, രണ്ട് മൂന്ന്... ആഹ് വെഞ്ചു ഡസ്ക് മാത്രമേ ബോയ്സ് ഉണ്ടായിരുന്നുള്ളു. ബാക്കി രണ്ട് റോയിൽ തന്നെ ഒരു എഴ് ഏട്ട് റോ വരും. ഏഴ് ഏട്ട് ബെഞ്ചും ഡസ്കും വരും ഒരു റോയിൽ തന്നെ, അത്രയും ഗേൾസ് ആയിരുന്നു.
ആഹ്, അതാണ് പറയുന്നത് ഇപ്പൊ നമ്മള് കാലം... മാറുംന്തോടും ആളുകളുടെ ചിന്താഗതി മാറി. ആഹ്, ഒക്കെ മാറിയിരിക്കുന്നു.
ഇപ്പൊ തന്നെ എസ് എസ് എൽസി റിസൾട്ട് വന്നീല് ഏഹ് എത്രയാണ്? ഒൻപതിനായിരത്തി സംതിങ് മാത്രമേ ബോയ്സിന് ഫുള്ള് എ പ്ലസ് ഉള്ളൂ. ബാക്കി... ഈ എത്രയാണ്? ഇരുപത് മൊത്തത്തിൽ ടോട്ടൽ മുപ്പതല്ലേ ഇപ്പൊ ബാക്കി ഫുള്ളും... ഗേൾസിനാണ് ഫുള്ള് എ പ്ലസ്സ്.
ഉം ഉ ഉ.
പക്ഷെ പണ്ടൊക്കെ ആണെങ്കില്, ഗേൾസ് അങ്ങനെ... പഠിപ്പിക്കാനും ജോലിക്ക പെട്ടെന്ന് പിടിച്ച് കെട്ടിച്ചുടാനും, പക്ഷേ ഇപ്പോഴത്തെ പേരൻസ് ജോലി വാങ്ങണംന്ന് തന്നെയാണ്. ആരും ആഗ്രഹിക്കുന്നുണ്ട്.
ആ, പിന്നെ ഇനി ഇപ്പത്തെ തലമുറയില് വരുന്ന പാര ഇനി വരുന്ന തലമുറയില്... അത് കൂടുതലും ശക്തമാവും. കാരണം ഇനി നമ്മളൊക്കെല്ലേ പേരൻസ് ആയിട്ട് വരാന്. അപ്പ നമ്മള് നമ്മള് കൊറച്ച് പഠിച്ചു... അപ്പൊ നമ്മള് ഇനി വിചാരിക്ക നമ്മള് മക്കള് ഇതിലേറെ പഠിക്കണം... ഹ, നല്ല ജോലി നേടണം. ഇപ്പൊ പ്പൊ ജോലി ഇല്ലാതെ നിൽക്കുന്ന വീട്ടമ്മമാരൊക്കെ. തീരിം ഹ കൂടുതലായിട്ട് കുട്ടികളെ പഠിപ്പിക്കാനാ നോക്ക.
അതാണ് ഇന്ററസി... ഇൻട്രസ്സ്റ്റ് കൂടുമ്പോഴത്തേക്ക് അതനുസരിച്ചുള്ള മാറ്റവും വരും സൊസൈറ്റിയില്. വിദ്യാഭ്യാസത്തി പിന്നെ വെല മനസ്സിലാക്കാൻ മേലേ, പിന്നെ നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കണംന്ന് ആഗ്രഹിക്
ആഹ ആഹ് അതെ, പിന്നെന്താ ട്രാവലൊക്കെ ചെയ്യാറുണ്ടോ?
ആഹ, ട്രാവലൊക്കെ ചെയ്യാറുണ്ട്.
ആഹ്, ഇപ്പ അടുത്തായിട്ട് എങ്ങോട്ട ലോ ദൂര യാത്ര ചെയ്തത്?
അടുത്തായിട്ട് ഇപ്പോ? ആ പിന്നെ, പത്തനംതിട്ടി ഞങ്ങള ഇവിടുന്ന് പത്തനംതിട്ടയിലൊക്കെ പോകാൻ കൊറച്ച് ദൂരം ഉണ്ട്.
ആഹ ആഹ.
അവിടെയൊക്കെ പോയി, അതൊരു മാരേജിന് പോയിത. അല്ലാണ്ട്? അങ്ങനെ പോയതല്ല, മാരേജിനായിട്ട് പോയതാണ്, മാരേജ് ഫംഗ്ഷന ആയിട്ട് പോയതാണ്. അല്ലാണ്ട് പിന്നെ ഹസ്ബന്റ്... അത് ഹാസ്ബാൻ്റെ ഒള്ളാപ്പാത്തേക്ക് പോയതേ ഒള്ളൂ
ആഹ് ലോങ്ങ് ഏറ്റോം ലോങ് എയിന്ട പോയത്.
ഞാൻ ലോങ്ങ് പോയത് മൈസൂര് അങ്ങോട്ടൊക്കെ പോയിട്ടാതോ ഒള്ളു
ആഹ് ആഹ് ഓക്കെ
നിങ്ങള് എവിടെക്കെ പോയിട്ട് ഇണ്ട് ലോങ്ങ്ക്കാ
ലോങ് ആയിട്ട് ഞങ്ങള് പ്പോ ലാസ്റ്റ് ആയിട്ട് പോയത് യെ ഡെൽഹി, മണാലി ഒക്കെ പോയിന്.
ആഹ് ആഹ് ആഹ് ആഹ് ഇപ്പൊ ഹാസ്ബെൻഡ് വന്നാപ്പോഴാ.
ആഹ് ഈ വെരവിലാല്ല ഈ വെരവില് ആഹ് അതിന് മുന്നേ ഇപ്പാ നേരം ഞങ്ങള് ദുബായി പോയിര്ന്നോട്ടേ. ഹസ്ബെൻഡിന്റെ അട്ത്ത് അങ്ങട്ട് അട്ന്ന് പിന്നെ ദുബായി മൊത്തം ഫുള്ള് കണ്ടേന് ശേ ശേഷങ്ങാള് സൗദില് പോയി ആഹ് കൂഞ്ഞായ്ന് ശേഷം. ഇപ്പേ കൊറച്ച് ഒര് അഞ്ചാറ് മാസായിട്ടോ ഒള്ളു അവട്ന്ന് പിന്നെ സൗദി പോയി സൗ പിന്നെ കൊറെ ഞങ്ങള് ഉംറ ചെയ്തു പിന്നെ അയിന് ശേഷം അവടെ കാണാനോള്ള സ്ഥലങ്ങളൊക്കെ പോയി കണ്ടു. പിന്നെ അങ്ങനെ തിരിച്ച് പോന്നതാണ് പിന്നെ അതിന്റെ മുന്നേ. ഇണ്ട് വന്നപ്പോ ഞങ്ങള് ഡെൽഹി മണാലി ഒ ക്ക് പോയി അത് ഞങ്ങള് ആഹ് കുഞ്ഞാവണേന്റെ മുന്നേ.
ആഹ് മാരേജ് ഇപ്പം കഴിഞ്ഞിട്ടൊളു
മാര്യേജ് കഴിഞ്ഞിട്ട് ഇപ്പോ മൂന്ന് കൊല്ലം കഴിഞ്ഞു മാര്യേജ് കഴിഞ്ഞുടനെ ഹസ്ബന്റ് ഗൾഫ് പോയി അപ്പ ഞാന് ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ട് ആഹ് കംപ്ലീറ്റ് ആയോന്ന് വെച്ചാല് ആയിട്ടില്ല്യ ലാസ്റ്റ് സെമസ്റ്ററിൽ ഇങ്ങ് നിക്ക പിന്നെ വന്നത് ആഹ് പിന്നത്തെ വരാവിലാണ് ഞങ്ങള് പോയത് അവടെ മണാലി ഇങ്ങോട്ടക്കെ പോയാച്ച് അപ്പൊ ഞങ്ങള് ഒരു പാക്കേജ് എടുത്ത് പോയതാനി അപ്പൊ നല്ല അടിപൊളി പാ ചെയുന്നെ ഒരു ഹോളിഡേയ്സ് എന്ന് പറഞ്ഞാ
വേറെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഉണ്ടാരുന്നോ നിങ്ങള് രണ്ടും മാത്രേ ഇണ്ടാറ്ന്നോള്ളേ
ഞങ്ങള് രണ്ടാളും മാത്രം പിന്നെ ഞങ്ങക്ക് അവ്ട്ന്ന് പാക്കേജ്ന്ന് അവ്ട്ന്ന് വേറെ ഇവിടെ നാട്ടിലുള്ളവരെ തന്നെ കിട്ടീട്ടോ
ഏതാ ബഡ്ജെറ്റ് ഹോളിഡേയ്സോ അങ്ങനെ ആണോ
ആഹ് അല്ല എല്ലാഗോ ഹോളിഡേയ്സ്
ആഹ്
അപ്പൊ അതില് പോയി അവ്ട്ന്ന് നല്ല ആഹ് ഞങ്ങള് ഈ അലാഗോ ഹോളിഡേയ്സ് കണ്ടത് ഇൻസ്റ്റാഗ്രാമില് ഇങ്ങനെ റീൽസ് കാണുന്നേന്റെ ഇടയില് അങ്ങനെ ഒരു ഇൻഫ്ലുവൻസറുടെ വീഡിയോ വീഡിയോ ഒന്ന് കണ്ടതേ
ആഹ് എങ്ങനെ അഫോർഡബിളാണോ
ആഹ് അഫോർഡബിള് വെച്ച് ഞങ്ങള് ഡിസംബറിലാ പോയത് ഡിസംബർ സീസൺ ഇണ്ട് സീസൺ ആണ് ആഹ് അപ്പൊ ആഹ് ചെറിയ കുറച്ച് റേറ്റ് കൂടുതലേ ഉള്ളൂ ഞങ്ങക്ക് രണ്ടാൾക്കൂടി എത്ര പതിനാറ് അങ്ങനെ എത്ര ആയിട്ടൊള്ളൂ പതിനഞ്ച്, പതിനാറ്
എങ്ങനാ നമ്മള് ഡൽഹി വരെ നമ്മള് നമ്മടെ കയ്യിന്ന് എക്സ്പെൻസ് ഇട്ട് പോകും അവ്ട്ന്നാണോ പതിനാറ് രണ്ടാൾക്കൂടെ പതിനാറ് അതോ പെർ ഹെഡ് ആണോ പതിനാറ്
ഏഹ് കപ്പിൾസിന് രണ്ടാൾക്കൂടെ
ആഹ് ഓക്കേ ഓക്കേ
വേറെ നമ്മള് ഞങ്ങള് ഇവ്ട്ന്ന് ഫ്ലൈറ്റിലാ പോയത് തിരിച്ച് വന്നതും ഫ്ലൈറ്റില് ഞങ്ങക്ക് കൂടുതല് ഫ്ലൈറ്റ് ടിക്കറ്റ് ആണ് ആഹ് ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രം ഒരു ആഹ് ആഹ് ആഹ്
ഫ്ലൈറ്റ് ടിക്കറ്റ് ഓൾറെഡി
ആഹ് അതെ ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രം മുപ്പത്തിമ്മേ വന്നത് മുപ്പത്തിയഞ്ചൊക്കെ ആഹ് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഈ ഒരു പാക്കേജ് ഒരു പതിനാറും പിന്നെ ഞങ്ങള് ഡൽഹി മൊത്തം കറങ്ങിയത് ഞങ്ങള് സ്വന്തം ചിലവില് പിന്നെ അതുപോലെ ആഗ്ര പോയി താജ്മഹൽ കാണാന് ആഗ്ര
ആഹ് പോയപ്പഴുത്തേക്ക് എല്ലായിടത്തും പോയി കറങ്ങി
ഞങ്ങള് സ്വന്തം ചിലവിലെ മൊത്തൊരു എഴുവത്
ആഹ് അത്രയാവും പിന്നെ ഫുഡും നമ്മള് പോവുമ്പോ എന്തേലും പർച്ചേസ് ചെയ്യും അങ്ങനെ
ആഹ് ആഹ് ആഹ് ആഹ് മൊത്തൊരു എഴുപത് ആഹ് ഒരു ഒക്കെ കഴിഞ്ഞു.
മറ്റത് എത്ര ദിവസത്തായിരുന്നു എത്ര ദിവസത്തെ പാക്കിങ് ആയിരുന്നു
പാക്കേജ് നാല് നൈറ്റും മൂന്ന് ഡേ യും
ഉം സ്റ്റേയും ഫുഡും ഒക്കെ
ആഹ് ആഹ് ആഹ് ഫുള് അതില് ഇൻക്ലൂഡഡയ്നി അതിന് പാക്കേജ് നല്ല അടി വുളീർന്നു ഓരോ ഫുഡും പിന്നെ റൂമാണെന്നുണ്ടേലും നല്ല വൃത്തിള്ള റൂം പുതിയത്ടുത്ത ബിൽഡിംഗ ഒക്കെ അയ്നി തോന്നുണ്ട് അപ്പൊ നല്ല പ്രഷർ റൂം കാര്യങ്ങളൊക്കെ കിട്ടീന് പിന്നെ അതിന് ശേഷം ഞങ്ങള് ഡൽഹി കറങ്ങിയപ്പോളും ആഗ്ര കറങ്ങിയപ്പോളും ഞങ്ങള് ഇടുത്ത റൂമ ഒക്കെ വളരെ മോഷെയനി നല്ല റയ്റ്റും കൊടുത്ത് റൂമൊന്നും അത്രക്ക് വൃത്തിയില്ല പിന്നെ നമ്മള് വിചാരി
അഫോർഡബിൾ ആയിട്ടൊക്കെ കിട്ടും പക്ഷെ നമുക്ക് പോയി അറിയാവുന്നരൊക്കെ ഉണ്ടെങ്കിൽ അത തിറച്ചുള്ളത് എല്ലാം ഓക്കെ ആവും എപ്പഴും പോന്നവർക്ക് ക്കറിയായിരിക്കുവല്ലോ
ആഹ് അതെ ഞങ്ങള് പോയ ഈ അലാഗോ ഹോളിഡേസ് ന്ന പറഞ്ഞാ ഓരോ ഇതീലും നല്ല ഹ് നാലായിരത്തിനൊക്കെ ഒരാക്ക് പോയി പോരാള്ളത് ഏഹ് പാക്കേജ് ഒക്കെ ഇണ്ട് ഇത് സീസൺ ആയൊണ്ടാണ് അത് കൂടിയതും പിന്നെ ഞങ്ങള് ഇങ്ങനെ ആഹ് ഒരു പെട്ടെന്ന് ഇടുത്ത ദൈയ്നി
ഓ ഓ അവര് വേറെ ആൾക്ക ണ്ടായിരുന്നോ